കേക്കുന്നുണ്ടൊ?
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്ത് പണിക്കെ
ആഹ് പണിക്കെ കഴിഞ്ഞ്ങ്ങനെ റസ്റ്റിലാണ് ഉച്ച മയക്കത്തിൽ അങ്ങനെ ഇരിക്കയാണ്
ഈ ഒരു മഴ വര്ന്നുണ്ട്
അന്നെ ഇവിടെ മഴ എങ്ങനെ ചാറിപ്പോ നല്ലാങ്ങട്ട്ല്ലെങ്കിലും
ആഹ് നന്നായിട്ട് നന്നായിട്ട് ഇല്ല
നല്ല പേരുണ്ടാവൂലേ ങ്ങളെ
ആഹ് മഴക്കാറ്ണ്ട്
ഓരോ ഭാഗത്ത്ക്കും ഓരോ മോഡലാണ് പണ്ടൊക്കെ എല്ലോട്ത്തും ഒരേ
മതിരിയിരുന്നു
പല സെ സെക്ഷനക്കിയണ്ട് തിരിച്ചത പഠിച്ചോനരോ
മഴയാണല്ലോ അപ്പൊ ഞാന് കൊറച്ച് തിരുമ്പാനുണ്ടായിര്ന്നു അപ്പൊ അതിനെ തിരുമ്പിയിട്ടു തിരുമ്പി ഉള്ളിൽ ഒണക്കാനിട്ടാ
അകത്ത് മേ മേലെ
അല്ല വീട്ടില് ഷ ഇത് ഇട്ടിട്ട്ണ്ട് എന്ത് ഷീറ്റ് കെട്ടിട്ടുണ്ട് ക്കണ ഇരിക്കണേ ആഹ് അപ്പൊ ഷിറ്റ്ണ്ട് ഷീറ്റ് അവര് ഫുള് എറക്കി തന്നു
അതെ അപ്പൊ പിന്നെ മുന്നിലായിട്ടാ
ആഹ് മുന്നിലയിട്ട് അപ്പൊ നമുക്ക് തുണിയൊക്കെ ഒണക്കാനിട കൊഴപ്പുല്ല പാലം ബുദ്ധിമുട്ടുണ്ടായിര്ന്നു ന്നാലും കൊറച്ച ആഹ് ഒണക്കാൻ ഉണ്ടാവല്ലോ കുട്ടികൾടെ യൂണിഫോമക്കെ ഇണ്ടാവും
അതെ പക്ഷെ ഇണ്ടായാ പിന്നെ ഒന്നാണ്ട് ഉണക്കിയല് ഇന്നൊന്ന് കാറ്റൊണ്ടാ മതിയല്ലേ
ആഹ് മതി അത് കാരണം കൊഴപ്പമില്ല വെറുതെ പിന്നെ മഴ വരുമ്പോ എടുത്തിട്ടും ഇതായിട്ട് നിക്കണ്ട
ച്ച് ണ്ടാവുമ്പൊ പിന്നെ മുന്നില മുന്നിലന്നെല്ലെ ക്ലി ത്തച്ചാ മതി കാറ്റ് ഒക്കെ അടച്ച്ണേന് ക്ലിപ്പുത്തിയച്ച്
അല്ല ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഇങ്ങന ഒണക്കാനിട്ടതൊക്കെ എടുക്കണം
അതെ
പിന്നെ ഉള് ചേ കൊണ്ടുന്ന് പിന്നീ ഇടണം
മഴക്കാലത്ത് ഇതന്നെ പണിയന്നൊള്ളു ഡ്രസ്സ് ഒണക്ക എടുക്ക ഒണക്ക എടുക്ക വെയിലാകുമ്പം അങ്ങനെ പൊറത്ത്ക്ക് ഇടെണ്ട ആവശ്യം ഇണ്ടാവുലലേ.
കു ആ വെയിലാമ്പളും ഇവിടെ ഈ ഷീറ്റിന്റെ കൂടെ പറഞ്ഞ അതങ്ങനെ ആ ശീറ്റിന് ചൂടുണ്ടായിപ്പോ അങ്ങനെ പടിച്ചു കിട്ടി.
അതോണ്ട് കൊഴപ്പില്ല. നമ്മളൊക്കെ മുറ്റത്ത് ഇടണം. മഴ പെയ്യ്ണ നോ വെയില് നോക്കി നിക്കണം. മയിം നോക്കി ഇങ്ങനെ വെയില് ഇന്ന് അതെ.
ഇട്ട് തന്നെ ഓണറിന് കൂടെ. അപ്പൊ അയ്ന്റെ സിറ്റ് ഔട്ട് മാരി ഉണ്ടാവ് ഇപ്പം രണ്ടായ അയ്ല് കെട്ടാ. വെയ്ൽ ഇത് മഴ കൊള്ളില്ല. പിന്നെ ഉണ്ടാകോലോ. ഒരു ജോടി അങ്ങനെ മുമ്പറ്ത്തായിരുന്നു. അത് മഴ വരോ മഴ വരോ പറഞ്ഞിട്ടിരിക്കും. സ്കൂളി പോവുമ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ട് പോവും.
അതെ
പെട്ടെന്ന് നമ് സ്കൂള് പോവു അര മിൻറ്റ്
ഏഹ്
അതാണ്. ഇപ്പ ഒക്കെ പോകുമ്പ ഇട്ത്ത് വെച്ചിട്ട് പോകും.
ചിക്കേ കാരലെ. ചിക്ക്ണെ കെതെപ്പൊക്കെ കേക്ക്ണ്ട്.
ഏഹ്
ചിക്ക്ണ് സൊഹലൊക്കാരലെ. കെതെപ്പൊക്കെ കേക്ക അപ്പൊ സംസാരിക്കുമ്പോ ഒരു കെത ഇപ്പാണല്ലോ. നമ്മളൊരു പണി ഇരിക്ക്ണേന്റെ എടേല് ഇങ്ങനെ വർത്താനം പറിമ്പള ഫോണിലാവുമ്പള്. അതെ
തിരുമ്പിക്കഴിഞ്ഞു. കൊറച്ച് അപ്പളം തിരുമ്പി വെച്ചു. പിന്നെ ഇക്ക മീന് പടിച്ചിട്ട് വന്നപ്പൊ. എന്ത് ചെയ്ത അപ്പൊ അത് അവിടെ ഇട്ടിട്ട് മീനും കൂട്ടാനും വെച്ചു.
അതെ
ആ ഇക്ക പൊറത്ത് പോണം പറഞ്ഞപ്പൊ വെച്ചതാ പറഞ്ഞപ്പോ പിന്നെ ചോറും വെച്ച്. പിന്നെ ഇതും വെച്ചു. മീനും പൊറ്ത്ത് ഒക്കെ ചെയ്തു. പിന്നെ ഇക്കാനെ പറഞ്ഞഴച്ചിട്ട് പിന്നെ കൊറച്ച് ഫോൺ ഇരുന്നു.
കൊറ്ച്ചേരം നിക്കണല്ലോ. നമ്മക്ക് ഇപ്പ ഈ ഒര് നേ മക്കളെന്നാ തീരെ കിട്ടൂല.
ആഹ് മക്കള് വന്നാ കിട്ടില്ല. കിട്ടും പറ്ഞ്ഞാ കൊറച്ച് കിട്ടും. ആ രണ്ട് ഫോണുണ്ട്. എനിക്ക് ഒന്ന് ഇപോ മേടിച്ചതാണേ ആദ്യ ഫോൺ ഇണ്ടായിരുന്നു. അത് കൊറച്ച് ഡിസ്പ്ലേ പോയി. ഒരു വര വന്നിട്ടുണ്ടേ.
അതെ
ആപ്പ ഇക്കാ എന്റെ വെഡിങ് ആനിവേ ശരി. അയ്ന് പഴയ ഫോണാണ് എപ്പളും. ഉപയോഗിക്കുണത്. മറ്റെ അതെ കംപ്ലൈന്റ് ആകുമ്പം ഒത്തിരീ ചില്ല് പ്പൊട്ടുമ്പം നമുക്ക് തരും.
അതെ
അപ്പൊ ഇപ്പൊ പുതിയത് മേടിച്ച് തന്നു. അപ്പൊ പഴെ ആ വെഡിനും ഫിഫ്റ്റി തന്നത്
അതെ
പൊണം ചെയ്ത്. വീട്ടില ഇണ്ട്. മക്കൾക്ക് കൊടുക്കും.
മക്കളെ വൈഫൈ കളിച്ച കളി
ആഹ് മക്കളെ വൈഫൈ വെച്ച് കളിച്ച.
അതെ. ഓൽക്കിപ്പോ ആഹ് ഫോണ് കിട്ട്യാ പിന്നെ അയ്മെ കള്യേക്കാരെലെ
ആ പിന്നെ ഫോണ്ക്ക് വന്ന് പറ്ഞ്ഞാ തരും.
അതെ
ആഹ് ഫോൺ ആഹ് ചോയ്ക്കുമ്പ തരും. ആഹ് മൂണ് വന്നാലും തരും പിന്നെ അവിടെ നോണ്ട നേരം വന്നത് ട്യൂഷനും
ആ ട്യൂഷനും കാര്യംന്നും ഒഴവില്ലല്ലോ എന്നാലും ഒക്ക് അതിന് അത് എത്ര നേരം കൊ ടുത്താലുംക്ക് ഉറക്കില്ലാതെ കാണാ നേരണ്ടാവും എഴുതാനും വായിക്കാനും വരുമ്പോഴ ഓല്ക്ക് ഉർ
ആ ഉറക്കം വരും എഴുതാനും വായിക്കാനും പറുമ്പോ എനിക്ക് ഉറക്കം വരും വന്നിട്ട് അവിടെ പോയി കടക്കും പിന്നെ ആഹ് ഫോൺ കൊടുത്തഉറക്കംമ്പോവും
അതെ എല്ലാരും അവസ്ഥ അങ്ങെ തന്നെ മക്കളെ
അവസ്ഥ അങ്ങനെയാണല്ലോ പിന്നെ നമ്മ എവിടെങ്കും പോണം പറഞ്ഞാ തിരുമ്പണം പറഞ്ഞാ ഫോൺ കൊടുത്തിട്ട് പോയാ മതി ആഹ് ആഹ്
ആരന്ന് പറഞ്ഞ് ഞമ്മളെ വിളിക്കണവരെ കേക്കാൻ മടകാരം
ആഹ്
അടുത്തൊന്ന് വിളിച്ചാലും തോണ്ടിയാലും കേക്കൂല
കേക്കില്ല അമ്മ വീട്ടിന്റെ ഉള്ളില് അടുക്കളയിന്ന് നിന്നിട്ട് ഇത്തിരീ വിളിച്ചാ മതി കേക്കു കേ ഇല്ല
കേൾക്കു ല
അതേ സമയം നമ്മ ഇന്നട ഫോണ് പറ പറഞ്ഞ വേഗം
വേഗം കേൾക്കും ഇപ്പടെ ഫോൺ യുഗമാണല്ലോ ഫോണ് അങ്ങനത്തെക്കെ ഒരു യുഗമാണല്ലോ മക്കൾക്ക് ആഹ് അങ്ങനെ
പിന്നെ അത്താനെ കണ്ട അത്ര നോണ്ടില്ല വേ ഫോൺ നോ ആ ഹ് വാപ്പനെ കണ്ട കൊറച്ച് നോണ്ട ആഹ് കൊറ ഇന്ന് പോവണ്ട വേഗം വണ്ടിക്കാകത്ത് കേയറി വന്ന് പിന്നെ വേഗം എന്റെഅടുത്ത് തരും പിന്നെ വേഗം ഇത്തിരി എഴുതാൻ ഉള്ളതെഎഴുതു
വാപ്പാനെങ്ങെ പെടിയായ് ക്കാരം ഇവടെ അങ്ങനെ തന്നെ മോക്ക് ഇപ്പച്ചി വരുണ്ട്ന്ന് പറഞ്ഞ വേം ഫോൺഎടുത്ത് വെക്കും ഞമ്മള് ഇനി എത്രഅടി ചാലുംകുത്തിയാലും ഞമ്മള് ഒരു വിലയുണ്ടാവ
വെലണ്ടാവില്ല അന്ന നാ നല്ലതല്ലും
ഞാനഎക്ക് ദേഷ്യം പിടിക്കുന്നല്ലോ പറഞ്ഞ ഇങ്ങ ഇങ്ങട്ട് ഇങ്ങോട്ട് വാരണം അങ്ങോട്ട് വാ എന്റെ സ്വഭാ അപ്പൊ ഞാൻ ദേഷ്യം പിടിക്കും അപ്പൊ പസി വസ്തല്ല ഫസ്ത്തോളം കൊറച്ച് കൊഞ്ചിച്ച് ഫസ് റ്റങ്ങൾ കൊറച്ച് കൊഞ്ചിച്ചാലുണ്ട് കൂടുതലല്ലേ കാരം
ആഹ്
അതോട് കൂടി മനസ കൂടാണ് ഇ രണ്ടാമത്തോള ഇനി തിന്നണ കാര്യത്തിലായാലും രണ്ടാമത്തൊക്ക്‌ അത് വെച്ചെടുത്തോള് തിന്നോളൂ വല്ല്യോക്ക് അങ്ങനെ ല്ലാ വരി കൊടുക്കണം ഫോണ് വാണം ഇപ്പ ഇങ്ങനെ ഫോൺ തരുല്ലാന്ന്ഇപ്പോ ടീച്ചറൊക്കെ പേടിച്ച് ടീച്ചറ് മിനിയാന്ന് സ്കൂളില് മീറ്റിംഗ് ഉണ്ടായി അപ്പ അങ്ങനെ ടീച്ചറ് ഫോൺ ചെന്ന് ടീച്ചറോട് പറയാൻപറഞ്ഞു അപ്പൊ അതിന്റെ ശേഷം ഞ ടീ ഇനി എന്തേ ഫുഡ് കഴിക്കണ പോണ് വേണന്നു പറഞ്ഞ ഞാൻ ടീച്ചറെ വിളി
അത് നമ്മക്ക്‌ മീറ്റ് മീറ്റിങ്ങിന് പോണംന്ന് പറഞ് ഫോണിനെ കുറിച്ചല്ലേ ടീച്ചറ് മാ
അതെ അതെ പറയുള്ളൂ പക്ഷേ ഇവർക്ക് അപ്പൊ കൊറച്ച് ദിവസര പേടി ഉണ്ടാവും പിന്നെ ആ പേടി മാറും
മാറും ഇപ്പൊ അവിടെ മീറ്റിംഗ് നമ്മൾ നടന്നിട്ടിന്ന് നമ്മുടെ ഫോണിമായിട്ടാണ് മക്കള് നോണ്ട പോണത്
ആഹ് ഞമ്മള് മീറ്റിങ്ങില് സംസാരിപ്പിക്കുംഓര് ഇങ്ങേപ്പറത്തു
ആഹ് അവര് ഫോണ് തോണ്ടിട്ടിരിക്കും
ആ ഞമ്മള് കണ്ടാലആദ്യം ചോക്കും ഉമ്മച്ചിടെ ഫോണ് തരോ അത് കാണിച്ച് കൊടുക്കട്ടെന്ന് കുട്ട്യാആളോട് ഓരോന്ന് പറഞ്ഞുണ്ടാവും അത് ഇണ്ട് ഇതുണ്ട്ന്ന് എടെ അത് കൊണ്ടുപോയി ആടെ കുട്ട്യാക്ക്‌ കാണിച്ചൊട്ക്കാൻ അങ്ങനൊക്കെണ് മിനിയാന്ന് മീറ്റിംഗ്ണ്ടായിന് അപ്പൊ ഇന്റെ ഫോണ് ഇമ്മച്ചിന്റെ ഫോ ഫോണ് രൺ ൻക്കത് കാൺച്ചൊട്ക്കാ ഇത് കാൺച്ചൊട്ക്കാ ‌ ഓലെന്തേലും ഗെയിമോ എന്തേലൊക്കെ കേറ്റ്യേത്ണ്ടാവും
ആഹ് അപ്പ മക്കള പറഞ്ഞാ മൻസ്സിലാൺല്ല നമ്മ എത്ര പറയിണ്
ആഹ് ശെ പഠിച്ചാ മതി ന്നാ പിന്നെ പ്രശ്നല്ലേ പഠി പഠിക്കാൻ കൊഴപ്പൊന്നുല്ലട്ടോ ഉഷാറൊക്കെത്തെന്നേണ് ന്നാലതൊര് സമാധാനം ഈ ഫോണ്മ്മെലെന്നാവുമ്പളെ അത് കൊർച്ച് ഇപ്പ ഞാനങ്ങനെ കൊടുക്കല്ല കൊർച്ചേരം കൊടുക്കലുള്ളു പ്പ ചെറിയോക്കായാലും കിട്ടണം ഫോണ്
ച്ച് കൊടുക്കും പിന്നെ ഹോംവർക്ക് എഴുതി ഒക്കെ വായിപ്പിച്ച്തന്ന്ട്ട് പിന്യോ കൊടുക്കൊള്ളു അവടെ ഇവിടെയൊക്കെ ഒറങ്ങിയിറ്റ്ണ്ടാവും
ആഹ് ഹോം വർക്ക് ചെയ്തിട്ട് തെരാ പറയലെന്നെ അപ്പോത്തിനോള് ഒർങ്ങും
ആഹ് പെണ്ണോർങ്ങില്ല
അതെ
പെണ്ണ് പർഞ്ഞ അത് അവള് എണിക്കുന്നത് എട്ടരക്കെ എണിക്കൊള്ളു ചെക്കം പർഞ്ഞ ആറേ കാലിന് എണിക്കു മദർസില്ലല്ലോ ആഹ് ആഹ് അത് കാരണം ചെക്കൻ വേം ആഹ് വ്ട്ത്തെ ചെക്കൻ വേഗം ഒറങ്ങും
ഇവടെ വെല്യോളും അങ്ങൻത്തെന്നെ എട്ടണി ഒമ്പണി ആമ്പത്തിന് ഓളൊർങ്ങും ടീച്ചറോട് ഇപ്പയ്ന്റെ മുന്നെന്നണ്ട് പറല ഇന്നാള് ‌ പോയപ്പോ വർക്ക്ണ്ടെങ്കിലൊക്കെ നേർത്തെ വിടും
ഇപ്പൊ രണ്ട്‌ മൂന്ന് ദിവസായിട്ട് ഏ ഹോം വർക്ക് സ്കൂളിത്തെ തെര്ന്നതൊക്കെ കൊണ്ടുപോകാണ് ട്യൂഷനിക്ക്
അതെ അടെ പോയി ചെയ്യാനോ
ആഹ് വേണ്ടറ പർ പർഞ് ഇല്ല ഞാന് ടൂഷന്റെ ഹോം വർക്ക് ചെയ്തിട്ട് പിന്നെ വെറ്തേ നാനി രിക്കൊള്ളൂ അപ്പൊ നാൻ ചെയ്യാ പർഞ്ട്ട് കൊണ്ടോകും
വീട്ടിലെത്യാ പിന്നെ ഫോണ് കാണാലോ
ആഹ് ഫോണും വാണ്ട വന്നതും ഒറങ്ങുന്നതാ
അതെ ഒർങ്ങും ലേ
അവൻ കടന്നാ ഒർങ്ങും
ആഹ് എത്ര മണിക്കാ വെര്ല് ട്യൂഷൻ കയ്ഞ്ഞ
ട്യൂഷൻ കയ്ഞ്ഞ ആറ് മണി ആറേ കാലിന് വെരും
വെരും ലേ
ആഹ് പിന്നെ ഒരിത്തിരി നേരം കളിക്കും കളിയില്ല ല്ലാലോ പിന്നെ രണ്ട്മൂന്ന് ഹോം വർക്കൊക്കെ ണ്ടെങ്കി എയ്തും
ഉം പർഞ്ട്ട് കാര്യല്ല
അതെന്നെ ഓൽക്ക് ചെയ്യാതെ പോയാലും പേടിയാണ് ഇപ്പത്തെ മക്കൾ അങ്ങനെണല്ലോ ഇപ്പാ ഓലെന്ത്‌ വന്ന് എല്ലാ മക്കളും ചെയ്യുമ്പളേ കുട്ട്യാളെ ചെ പ്പൊ മർന്ന് പോയാതെന്നെ മ്മച്ചി അത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ ന്ന് പർഞ് വെര്ല
പറയും
അത് ചെൽപ്പം ശ്രദ്ധിച്ച റ്റ്ണ്ടാവൂല പക്ഷെ ടൈം ടേബ്ളൊക്കെ ശ്രദ്ധിക്കും ചെൽപ്പോ എന്തേ നമ്മൾ ശ്രദ്ധിക്കാഞ മതി ഹോംവർക്ക് നോ പ്പ ഞ ചോയ്ക്കും വന്നാ ഓവർക്ക് എന്തേലും ഉണ്ടോ.
ഞാനും വന്നത് പ പറയും വന്നത് നിൻ ഞ്ഞാൻ കീറ്റില അയ്ന് മുന്ന് ഞ്ഞാ ഹോംവർക്ക്ണ്ടാ ഹോംവർക്ക്ണ്ടോന്ന് പറഞ്ഞ് ചെൽപ്പ . ന്താ നിങ്ങ പഠിച്ചാലല്ലേ ആഹ്. പഠിക്ക്ണ്ടാ പഠിക്കാൻ മ
ച് നോക്കിയറിയും ഞാൻ പിന്നെ അൻക്ക് അറില ടീ ച്ചറ് പർഞ്ഞത് ഞാൻ നോക്കിയല് കിട്ടലല്ലോ ചെൽ ഇപ്പഞ്ഞൊ നമ്മള് നോക്കാനെങ്ങാനും നേരം വൈകി പിന്നെ പിറ്റേന്ന് നോക്കിയ മറക്കും ങ്ങളത് കാ ച്ചന്നില്ലല്ലോ ഇത് ഓവർക്ക് ചെയ്യാൻ പർഞ് എടാ അൻക്കല്ലെ. ഇജല്ലേ സ്കൂള് പോണത് അന്നോടല്ലേ പറഞ്ഞു പിന്നെന്തെ ചെയ്യാന്ന് ചോയിച്ചു.
അതാ എത്ര നേരം നിന്നേനെ.
ഇതോ.
ഒരു മഴ ഏഹ്.
പെയ്തോയ്ച്ച.
ആഹ് നല്ല മഴ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ തിരുമ്പിയൊക്കെ കഴിഞ്ഞു. എപ്പളും ചെയ്യ്ണ പണിതന്നെ ഏഹ്.
കാണാൻ ക്കെ രസാണ് മയ നല്ല പെയ്യണത് പക്ഷേ വെള്ളം നിക്കുന്ന പ്രദേശൊന്നുല്ലല്ലോ നിങ്ങളത്.
ആഹ് അതില്ല അത് കാരണം രക്ഷപ്പെട്ടു.
അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല നല്ല മയ കാണുമ്പതാണ് പക്ഷെ പണ്ടത്തെ. പ്രളയങ്ങളൊക്കെ ആലോയ്ക്കുമ്പളേ.
ഞാന് ആദ്യം ഒരു വീട്ടന്ന് വാടകക്കിരുന്നത താതാ ഓ അത്. ആഹ് വള്ള മഴ അപ്പർത്ത് തൊടിയാണേ അപ്പയി ഇവിന്റെ വീട് താഴ്ച്ചയാണ് എന്റെ ഒരു അൽമാറ തട്ടേ മുങ്ങി. ഏഹ് ആഹ് ഒക്കെ പോയി പിന്നെ പലകയൊക്കെ വെച് അട്ച്ച്. അപ്പൊ ചെക്കന് ഒമ്പതാം ആ അവന്ക്ക് വന്നിട്ട് മൂന്ന് വയസായി.
അതെ.
വെ പെണ്ണിന് വയറ്റിലും അതിന് നമ്മ്ക്ക് ഇങ്ങനെ മ മഴ വന്ന്. അപ്പൊ അവര് പിന്നെ ശരിയാക്കി തന്നു മണ്ണൊക്കെ കൊട്ടിട്ട്.
അതെ.
കേക്ക്ണ്ടാ.
അതെ കേക്ക്ണ്ട് കേൾക്ക്ണ്ട്.
ആഹ് മണ്ണൊക്കെ കൊട്ടി അവര് ശരിയാക്കി തന്നു പിന്നെ ശരി. പിന്നി ശര്യാവും പർഞ്ഞ് പിന്നെ രണ്ടാമത്തെ പെണ്ണിനെ വയറ്റത്തായി അപ്പൊ പിന്നെ ന്നങ്ങ. പോണു പർഞ്ഞിട്ട് നിന്നപ്പോ ഇല്ല ഞങ്ങ ശരിയാക്കിത്തര ശരിയാക്കിതരാ പർഞ്. ഒമ്പതാം മാസം ഇരിക്കുമ്പൊ ഞാൻ വഴിക്കി വീണ്.
ഹലോ.
ഒമ്പതാം മാസം കപ്പ അടിച്ചു ഞാൻ വീണു.
അതെ എന്തേം ബുദ്ധിമുട്ട്ണ്ടായൊ കുട്ടി. എന്തും പ്രശ്നൊന്നും ഉണ്ടായില്ലല്ലോ.
അയെല്ല അത് എന്താ ഇപ്പ പടച്ചോൻ ഭാഗ്യു ഉണ്ട്.
ഭാഗ്യണ്ട് ഇന്ന ഞാൻ വിളിക്കട്ടൊ ചേച്ചിയേ. ഞാൻ വിളിക്കാറ്യ.
ആഹ് ശരി.